ലോ
എന്തൊക്കെയാ വർത്താനം എന്ത്
തേക്കിടുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്നാ ആ കേൾക്ക്ണ്ട് കേക്കണ്ട് എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ
ഇല്ല ചായകുടിച്ചില്ല അവിടെ ചായകുടിച്ചോ
ഇല്ല ഞാൻ ദോശ ചുട്ടോണ്ടിരിക്ക
ആ അതെയോ മഴ ഉണ്ടോ
മഴല്യാ ഇന്നലല്ല ഇന്നലെ രാവിലെ ഒന്ന് പാറ്റിപ്പോയതാ പിന്നെ ഇന്ന് പെയ്തിട്ടില്ല മഴ
ആണോ ആ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇപ്പോ താത്തന്റെ വീട്ടിലേക്ക് വന്നതായിനു ഇവിടെ വന്നേരം മുതൽ മഴല്ല രണ്ട് മൂന്ന് ദിവസായി പിന്നെ എന്തൊക്കെയാണ് എന്തായിരുന്നു ചായക്ക്
ചായക്ക് ദോശ ചട്നി
ഏഹ് ദോശയും പത്തിരൊക്കെ ഉണ്ടോ എന്താ സ്പെഷ്യൽ എന്തന്ന്
ഇല്ല ചട്നി
ആഹ അങ്ങനെ ഞാൻ കേട്ട് ദോശ പത്തിരിന്നാ കേട്ടെ
ഉം ഇവിടെ ദോശയും കടലക്കറി ക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോണം അതിന്റെ ഒരുക്കത്തി പിന്നെ എന്തൊക്കെയാണ് എന്ത് അല്ല പോവാൻ പുറപ്പെട്ടില്ല ഞങ്ങള് പതിനൊന്നരക്ക് ട്രെയിൻ ഉണ്ട് അയ്ന് പോണം ഇപ്പൊ വീട്ടിത്തന്നെ ആഹ് പിന്നെന്താണ് ആ ഒരാളുണ്ട്
ക്കണോ പഠിക്കാണോ
അല്ലല്ല രണ്ടു വയസ്സ് ഏഹ്
മ്മക്കള് പഠിക്കാണോ
അല്ല രണ്ട് വയസ്സേയായിട്ടുള്ളൂ
രണ്ട് വയസ്സിലേ ഞാൻ രണ്ടു പേരെന്നാ കേട്ടെ ആ ആണാണോ പെണ്ണാണോ
ഉം
ആ ഹസ്ബെന്റിനെന്താ ജോലി
മദ്രസ്സെൽ പഠിപ്പിക്കുന്നു ആഹ
ഇവിടെ നാല് മക്കള് മൂന്നാണും ഒരു പെണ്ണും
ആ അതെയോ ചെറിയ കുട്ടികളോ അല്ലെ പഠിക്കുന്നതോ
വെല്ല്യ കുട്ടി പ്ലസ് ടുവിന് രണ്ടാമത്തെ ഇന്റെ മൂന്നാമത്തും ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹാഫിള് ആക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് പിന്ന മൂന്ന നാലാമത്തെ ചെറുത് മൂന്ന് വയസ്സ് അയിന്റെ കൂടെത്തന്നെണ്ട് ഒപ്പ പണിയെടുത്തെങ്ങാണ്ട്
ഏ
നമ്മളെ പ്പം പണിയെടുക്കാണ്ടാവല്ലോല്ലേ കൂടെത്തന്നെണ്ട് അപ്പൊ ദോശ ചുടുന്നുണ്ട് ഓനുണ്ട് ഞാൻ അടുപ്പത്തെ ദോശന്ന വെറക് വെച്ചോണ്ടിക്കുന്നു
ഹെൽപ്പർ ആയിട്ടുണ്ട്ല്ലേ പണി കൊറഞ്ഞിട്ടിയല്ലോ
ആഹ് പണി കൊറയും നല്ലോണം പറയും ആഹ്
പിന്നെന്തൊക്കെയാ
മ അംഗൻവാടിക്ക് ആക്കണം അപ്പൊപ്പിന്നെ പത്തണിയൊക്കെ ആയാലേ അങ്ങനവാടി പോവാ അപ്പപ്പിന്നെ കൊറച്ച ദിവസണ്ടാവും ആ പോവും പോവും
ഏ ആ
രണ്ടീസൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു
ഏ
തുടങ്ങിയൊടനൊക്കെ ഒന്ന് മൂന്നാലീസൊക്കെ കരഞ്ഞു പിന്നെ ഒറ്റക്കന്നെ ഇമ്മച്ചി പൊയിക്കോ ഞാൻ പോയ്ക്കോണ്ട പറേം വന്ന് കേറുമ്പോത്തന്നെ പറയും
ഏ ഞമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് താത്താന്റേം കാക്കാന്റേം ഒക്കെ മക്കള് അള്ളോ ഗുലുമാല പറഞ്ഞയക്കാന് അഹ് ഒരാള് സ്കൂളില് ആ
കണ്ടപ്പോ ഞാൻ കരുതി നിക്കൂലാവാന്നക്കെ പോലും ടീച്ചർ നല്ല കമ്പനിയായി. അടുത്തെ പാട്ടു പാടും. നേരം വെളുത്ത ഇന്റെ ടീച്ചർ വന്നോ
ഏ
ആഹ്
അപ്പൊ നല്ല സുഖാണല്ലോ അങ്ങനെ കരയൊന്നും ചെയ്യുന്നില്ലന്നുണ്ടേൽ പിന്നെ നമ്മക്കും ബുദ്ധിമുട്ടില്ലാലോ മറ്റേത് ഐറ്റള് കര കുട്ട്യാള് കരയുമ്പപ്പിന്നെ നമ്മുക്കുംടങ്ങേറയിരിക്കും ഇങ്ങെനെ ആക്കിട്ട് പോരാന്
ആ ആ ആ പിന്നെ ഒരിടത്തും നടക്കൂലന്ന മനസ്സിലായി കരിഞ്ഞാലുംമ്മള് കൊണ്ടുവരിണില്ലല്ലോ ആടെ തന്നെ ഇട്ട് പോരല്ലേ അപ്പൊ ഓൽക്കത് മനസ്സിലായി അവിടെ കിട്ടീട്ട് കരഞ്ഞിട്ട് കാര്യല്ല. പിന്നെ കൊറെേ കുട്ടിയോളും കൊറെ ആ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ
അതെ ആ അതെ അതെ ഓൽക്ക് ഫുൾ അവിടെ കളി കളിക്കാനും പിന്നെ ഭക്ഷണവും പാലും ചോറും കഞ്ഞിയും എല്ലാം ഉണ്ടാവും ചെയ്യും
പിന്നെ വേറെ എന്തൊക്കെയാണ്.
ഉച്ചക്കത്തെ ഫുഡ്ഓകെ നോക്കിയോ.
ഇല്ല ഞമ്മളിപ്പോ പോവല്ലേ ഞാനിപ്പോ ചെലപ്പോ പൊറത്തുന്ന് കഴിക്കേണ്ടി വരും. ആ പോവണ്ട ഉച്ചകതെ ചോർണ്ണൊന്നും ഉണ്ടാവില്ല ചിലപ്പം പുറതുന്ന് കയിക്കേണ്ടി വരും. ഞാനോ ഉച്ചക്കാടെ എത്തൂല. രണ്ട് രണ്ടര മൂന്ന്മണിയാവും അവിടെ എത്താൻ. അപ്പ പിന്നെ പുറത്തുന്ന് ക
ഹസ്ബന്റ് ഉണ്ടോ കൂടെ.
ഇല്ല ഹസ്ബൻഡല്ല ഞാനും എന്റെ ഏട്ടത്തിയും ഉണ്ടായിരുന്നു.
ആ
ഏട്ടത്തി ഏട്ടത്തിന്റെ മക്കളും ഉണ്ട് രണ്ടാള്
ആഹ ആ ഉ
ആ മം. ഇവിടെ നല്ല വെയിലാണ് ഇപ്പളൊക്കെ. ഞങ്ങള ഞാന് വേറെ വീട്ടിലെനി ഇണ്ടായത്. എന്റെ നേരെ മൂത്ത ആളെ വീട്ടിലേക്ക് വന്നതാണ്. ഉം. മിഞ്ഞാന്ന് വന്നിക്ക് എനിപ്പോ. ഇന്ന് പോവും. അപ്പോ അവിടെന്ന് വരുന്ന സമയത്തൊക്കെ അവിടെ നല്ല മഴ നല്ല തണുപ്പും ഏനു. ഇവിടെ വന്നപ്പോ ഭയങ്കര വെയിലും ചൂടൊക്കെ ഉണ്ട്. ഉം
പിന്നെന്താണ്.
എത്ര താത്താരാണ്.
എനിക്ക് നാലാളുണ്ട്.
മ്
ഉം
എന്ത്
എനിക്ക് അഞ്ച് താത്താരുണ്ട്. അഞ്ച് താത്താരും രണ്ടാങ്ങളാരും ഇടെ പുതാപ്പളന്റെ വീട്ടില് എട്ടാണുങ്ങളാണ് ഓല് എട്ടാണും
ഏ. അതെയ. ഉം ഞങ്ങളും വല്യ ഫാമിലിയാണ്. ഉം
ഉ
വേറെന്താണ് ആ ഇമ്മിപ്പ എല്ലരു ഉണ്ട്
ഉം ഉം
ഉം പെണ്ണ്ങ്ങളോക്കെ ഒറ്റക്ക് താമസിക്കുന്നതാ
ട്ടാണ് മ്മീം പ്പിം ഒക്കെ മരിച്ചു രണ്ടാ എന്റെമ്മപ്പോ മരിച്ചിട്ട് എട്ട് മാസയിട്ടുള്ളൂ. മൂപ്പരമ്മ മരിച്ചിട്ട് നാല് വർഷായി.
ആ ആ
പിന്നെ ചെറുപ്പത്തില് എന്റെപ്പോ ഒരു വയസ്സായി ഇപ്പോ ഒരു വയസ്സ
അദ്ദേയെ
അല്ല ഇവിടത്തെപ്പ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോളെ ഇല്ല അതിന്റെ നാല് നാല് വർഷോക്കെ മുന്നേ
ഏ. ആഹ
മ്മാരും മാതില്ലേും പിന്നെ മ്മാര് ഇണ്ടായിന്നു മ്മാരും പോയി പ്പ മ്മറ്റക്കായ
ഉം
ഉ ആ
അവടെ, ഹസ്ബൻറിന്റെ വീട്ടിൽ എത്രാളാണ്?
അടെന്നെ എട്ട് ആൺ മ
ഞങ്ങളെ ഹസ്ബൻഡന്റെ വീട്ടിലെ എട്ട് ആണും മൂന്ന് പെണ്ണന്ന് പറഞ്ഞെ അതെ
രാണും മൂന്ന് പെണ്ണും
ഏ അപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞതാ
ആഹ് എല്ലാരും അങ്ങന്നെണ് ല്ലാർക്കും
അപ്പൊ ഫാമിലി എല്ലാരും കൂടെ ഒത്തു കൂടുമ്പോ ഒരുപാട് ആള്ണ്ടാവൂലേ
ഞങ്ങള്ൾ ഞാൻ മിഞ്ഞാന്ന് ന്റെ നാത്തുവിനെ വല്യ പെങ്ങളും മുപ്പര വല്ല്യയ പെങ്ങളും ലെ അന്ന് ഞങ്ങെല്ലാരും കൂടിയ രസമാണ് ഞങ്ങളെന്നാ മതി
അതൊക്കെ ഒരു രസാണല്ലോ. ഏട്ടൻ്റോള്മാരി അങ്ങനെ എളച്ചി മൂത്തച്ചികളൊക്കെ ഒക്കുമ്പോ വേറൊരു രസം
ആ് അവര്ക്ക്ള്ള മക്കളെ മക്കളൊക്കെണ്ടേയ്. കെട്ടിച്ച മക്കളു അവര്ക്ക് പേര കുട്യളു അങ്ങനെക്കെണ്ടോ ഞങ്ങക്കൊരു ഏഴിലോ വെച്ച ഞങ്ങക്കന്നെ തെകയൂല അത്ര ആളുകൾ ഉണ്ട് പിന്നെ ഈ ആൺകുട്ടികളാവകുമ്പ തന്നെ.. മര്യക്കളും ഒക്കെ അങ്ങനെ ണ്ടാവൊല്ലൊ. ഒരുപെണ്ണുങ്ങളും കുട്ടിയളും അങ്ങനെയൊക്കാണ് പെൺകുട്യാളൊക്കെ പിന്നിം കെട്ടിച്ചു പോയാല്
ആഹപ്പ പോ ഓല ഉണ്ടാവൂല അങ്ങനെ ഇതെല്ലാ നല്ല രസേയിരിക്കു ലേ എല്ല, മൂത്ത ആള് ങ്ങളാണോ അല്ലെങ്കില് ഹ് അഞ്ചാമത്തത് ലേ ഹാ എല്ലാരും തും കല്യാണം കഴിഞ്ഞതാ?
കല്യാണങ്ങാ ചെറന്ന് രണ്ട് കുട്ടികളുണ്ട്
ഏഹ്
ഞാ ഇൻക്ക് നാലുട്ടിയള് മറ്റേ ന്റെ താഴെള്ളെ മൂന്നുട്ടിയള് അതിന്റ താഴെ ള്ളെ മൂന്നുട്ടിയള്
ഏ..
മേലേള്ളിന് അഞ്ചുട്യാള്, അയ്ന്റെ മേല ള്ളത് ആറുട്യാള്, അയ്ന്റെ മേലള്ളേന് അഞ്ചുട് കുട്യാള് ഇങ്ങനെ ഇഷ്ടംപോലണ്ട് ആ
തന്നെണ്ട്
അങ്ങനേയിലോനൊക്കെ പെരുന്നാക്ക് ഞങ്ങളെല്ലാരും ഒരുമിച്ച കൂട ഫസ്റ്റ് തറവാട്ടില് ഫസ്റ്റ് പള്ളി കഴിഞ്ഞിട്ട് എല്ലാരും അവിടക്ക വര. ഇമ്മള്ളന്നേ അങ്ങൻതന്നേണ്
ഏ അപ്പോ ഏ വീ ങ്ങളെല്ലാരും അട് തർ തറവാടിന്റെ അടുത്ത അടുത്തന്നെയാണോ വീട്?
അടുത്തടുത്ത് ളേളാരുണ്ട്. ഞങ്ങളൊക്കെ കൊർച്ച് വിട്ടാണ്
ഏഹ്
ഏ അടുത്തടുത്തുള്ളോലും അല്ലാത്തോലൊക്കെ വരും. പള്ളി കഴിഞ്ഞാണ്ട് തറവാ അൊക്കെ ഒന്ന് വെിട്ടേും ആഹ് എന്നിട്ട് അവിടുന്ന് ഫസ്റ്റ് ഫുഡ് അവിടന്ന ഉം. ആ ഇളച്ചന അങ്ങനെ ഒരു ആ ഓനെ ചെറ്യ എളച്ചനങ്ങൻതന്ന വാണം എല്ലാരും വിളിക്കും. ന്ന് വ രാവിലെ ഫസ്റ്റന്നെ ഇങ്ങ ട്ടൊന്നോണ്ടിട്ടോറ്യാന്. ന്നിട്ട് പിന്നെ ങ്ങള് ങ്ങളോട്ക്കൊക്കെ പോയ്ക്കോള്യറ്യും
ഏ എല്ലട്യം ആദ്യം ആട വന്ന് വിസ്റ്റ് ചെയ്തിട്ട് ബാക്ക്യല്ലട്യും പോവാ. നല്ല രസണ്ടാവും
ആഹ്
ഞമ്മ ന്റെ വീട്ടില് വല്യ ഫാമിലിയ നാല് താത്ത നാല് കാക്ക എല്ലാരുംണ്ട്. നാലനിയത്തിയള്, പിന്നെ വല്യ ഫാമിലിയ ചുറ്റിലും തന്നെ കുടുംബക്കാര് ഒരു പരിപാടി വരു നമ്മെ വീട്ടിൽ തന്നെ ഉണ്ട് ആള്
ആ അതണ്ട് പരിപാടിന്നല്ല നമ്മുക്ക് എന്താ സുഖം വന്നാലും ഒക്കെ ആൾക്കാരുണ്ടാവും നമ്മക്ക് പൈസന്റെയാണ് പൈസക്ക്.
എന്റെ മൂ ആഹ് ആ മൂത്ത താത്താക്ക് ആറ് കുട്ടികളാ രണ്ട് എരട്ട കുട്ട്യള് പെൺകുട്ട്യള് ബാക്കിയൊക്കെ ആൺകുട്ട്യളാ. പിന്ന അയിന്റെളെ താത്താക്ക് അഞ്ച് പെൺകു അയില് രണ്ടാള കല്യാണം കഴിഞ്ഞു കുട്ടിയെളും ഉണ്ട് മൂത്ത ക നിക്കാക്ക് ആറ് കുട്ട്യള് അയിൽ മൂന്നാള കല്ല്യണം കഴിഞ്. ഒരാളത് നിക്കാഹ് കഴിഞ്ഞതാണ്. രണ്ടളത് കല്യാണം കഴിഞ്ഞു. മക്കളൊക്കെ ഇണ്ട് അപ്പൊ എല്ലാരും കൂടെ ഒത്തിക്കുമ്പോ നല്ല രസാണ്.
അ.
ഇനിയിപ്പോം മൂന്നാള് കല്യാണം കഴിക്കാണ്ട് രണ്ട് അനിയത്തിളും ഒരു കാക്കേം കല്യാണം കഴിക്കാണ്ട്.
പഠിക്കണണ്ട് അനിയത്തിള് എന്താ പഠിക്കണേ?
ക്ക, ഓല് ഡിഗ്രി തേഡ് ഇയറ് ഡിഗി സെക്കൻ് ഇയറും പഠി
ആഹ്.
ഉം
ല്ലിയാണം നോക്ക്ണ്ടോ?
നോക്കുന്നൊന്നുല്ല ഓര്ക്ക് പഠിച്ച ജോലി വാണെന്ന്.
അതെ ഇപ്പത്തെ കുട്ട്യൾക്കൊക്ക എല്ലാരതും കണ്ടിട്ടുയിട്ട് ക്കെ ക്കേ സ്വന്തം കാലിൽ നിക്കണം എന്നുള്ള ചിന്തയാണ് മറ്റുള്ളത് ഇപ്പൊ ഫുള്ള് തന്നെയല്ലേ. ഓരോ പ്രശ്നവും അപ്പം അതൊക്കെ വേണ്ട ഞമ്മക്ക് സ്വന്തം കാലിൽ നിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഓല ചെലവില് ജീവിക്കാ എന്നുള്ളരു പേരുണ്ടാവരുതെന്നറഞ്ഞു എന്നാ പിന്നെ പിന്നെ വിളി. കേട്ടോ
ഏ
വേറെ പിന്നെ വിളിക്കാ വേറെ കോളെര്ന്നു ശരി ന്നാ ഉം.